ആഹ് അസലാമലയ്ക്കു അസ്സലാമുഅലൈക്കും
വലൈകുമുസ്സലാം വറഹ്മതുല്ലാഹ്
മ്മ് എന്തൊക്കെണ്ട് വിശേഷങ്ങള്
എന്താണ് അവടെ
ആഹ് ആ ബ ആവു ആ മഴ നല്ല മഴയേര് മഴക്കൊരു കൊറവുല്യ മഴ പെയ്യട്ടെ ന്നാല്ലേ വെള്ളണ്ടാവുള്ളൂ
അതന്നെ മഴന്റെ സമയത്ത് മഴ പെയ്യണം
പെയ്താല് ഞങ്ങള പെര വീടിന്റെ നാല് പൊറം വെള്ളേക്കാരം അടുക്കളന്നെറങ്ങു എറങ്ങണേന്നെ വെള്ളത്തിക്കാണ് വെള്ളങ്ങനെ ഒറു വന്നിട്ടേയ് ചാല് കീറി കൊടുത്ത്ക്ക് ഇല്ലില്ല വീട് മാറൊന്നുല്ല ക്ഷെ നാലു പൊറും വെള്ളാന്നൊള്ളൂ ഏയ് വീട് മാറേണ്ട ആവശ്യല്ല്യ അങ്ങനെ വെള്ള അയ് രണ്ടു വെയില് തെറിച്ച പിന്നെ ആ ഒറു വറ്റും
ആഹ് തോടുണ്ടായമതില്ലേ
ആഹ് പിന്നില് ചെറിയ ചാല്ണ്ട് മേലെന്ന് ചോല മേലെ ചോലണ്ട് ആ ചോലെന്ന് വെള്ളം വന്നിട്ട് അതീ ചാലീക്കൂടെണ് വെള്ളം മുയുവൻ അയ് ഞങ്ങളെ തൊടു തന്നെണ്
ആഹ്
അപ്പങ്ങനെ വെള്ളങ്ങനെ തോട്ട് പോയി ച്ചെന്ന് പോ ചാട ചെയ്യാ
അപ്പ മഴ താല് നല്ല സൗണ്ടേക്കുല്ലേ വെള്ള
ആഹ് ആ മഴ പെയ്താലേ ഫോൺ വിളിച്ചാലൊന്നും കേൾക്കൂല ആര് വിളിച്ചാലും കേൾക്കൂല അത്രക്കു സൗണ്ടാണ് ഇവടെ
നമ്മളെവിടെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തി പോയാതിരേക്കുല്ലേ
ആഹ് അതന്നെ അതേ മാര്യന്നെ വെള്ളച്ചാട്ടം പോലെ വെള്ളച്ചാട്ടൊക്കെവെടന്നാ കാണാ
അഹ് നമ്മളവടിം അങ്ങനെന്നെട്ടോ
അതെ
മോള്ന്ന് ഒരിതുണ്ട് ഒരു കാന കീറി ട്ടെയ് മോള്ലെ വീട്ടാരെ വെള്ളം ഫുള്ള് നമ്മളതിക്കൂടെ കാനെക്കൂടെ വര നമ്മളെടെങ്കിലൊ ക്കെ കാണാൻ പോയാതിരിയാ
ആഹ് അതേ മാരിയെന്നെബടെ മേൽത്തെ പെരക്കാരൊക്കെ വെള്ളം അങ്ങനെ ഈ താഴേക്ക് താഴേക് താഴക്കന്നെല്ലേ ഓല് വിട നമുക്ക് വിടണ്ടന്ന് പറയാൻ പറ്റൂലല്ലോ
ആ വെള്ളച്ചാട്ടം നമ്മുക്ക് ഇവിടന്ന്ന്നെ കാണാം
ആ അതന്നെ നല്ല ഇതാ സൗണ്ട് ആകാരം ആര് വർത്താനം പറഞ്ഞാലും വിളിച്ചാലൊന്നും കേക്കൂല
ചായകുടി കഴിഞ്ഞോ?
ചായ കുടിച്ചു പുട്ടും കടലക്കറിയായിരുന്നു അതൊക്കെ ചായ കുടിച്ച് ഇരിക്കാണ്
ഏഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞാ നമ്മളതൊന്നും ആയില്ല കടിആയിണ് പക്ഷെ ചായ കുടിച്ചില്ല
ആഹ് ചായ ഞാന് മോന് പത്താം ക്ലാസ്സിലാ അപ്പൊ ട്യൂഷൻപോകാൻ വേണ്ടി ഞങ്ങളണ്ടാളും ഇരിന്നു കുടിച്ചും
ആഹ് കാക്ക പോയോ?
കാക്ക ഇവിടെല്യ കാക്ക പുറത്ത് ജോലിക്ക് പോയിക്ക്ണ് പണി പോയിക്ക്ണ്
ഏഹ്
ഞ് ഒരാൾ ഒരാളൂടി കുടിച്ചാണ്ട് ഓന് പന്തളി കഴിഞവന്ന് പന്തളി കണ്ടിട്ട് അത് കഴിഞ് വന്നിട്ട് ട്ടൊള്ളു
ഏഹ് രാത്രില്ലേ ഇന്നലെ വന്ത്ള്ണ്ടായിനി-
അല്ല രാവിലെ നാലരക്കെ നീച്ചു പോയത്-
ഔ അത്രയും ഭ്രാന്തയിക്കൂലേ?
ആഹ് ഞമ്മക്ക് ഈതണപത്ത് പോറ്തേക്ക്റെങ്ങാ വയ്യ-
ഉം-
തണുപ്പായ്-
നപറയാ ആ സമയത്തൊക്കെ ആരെങ്കിലും നീച്ചു പോവേക്കാ
ആഹ് അപ്പൊ അത് പോലെ കളിടെ പ്രാന്തല്ലേ വേറളളൊ കാര്യത്തി ദേഷ്യം ഇല്ലല്ലോ-
ഓലടീമായ്ക്കും-
ആഹ് അതെ-
ഇന്ന് ബ്രസീലിന്റെ അർജന്റീന എതിന്റാ?
ഏതൊക്കെ ഏതാ കളി ബ്രസീല അർജന്റീന അതൊന്നും നിക്ക റില്ല ഇക്ക് അതേപറ്റി ഒന്നും അറിയില്ല-
ഹും -
ഇപടെ ബ്രസീല് അർജന്റീന അ ഏതൊക്കെ ഉണ്ട് ഇവിടെ ആര എന്താന്ന് അറിയില്ല-
അഹ് മക്കൾക്ക് ആൺകുട്ടിയക്കെ പ്രത്യേകിച്ച് അയിന്റെ ഒരു വീക്ക്നെസാണല്ലോ.
ആഹ് ഇവിടെ മൂന്ന ആൺകുട്ടിളാണേ മൂന്നാൺകുട്ട്യാളും- ഒരു മോൻ പുറത്ത്പോയി പഠിക്കാൻ പോയ്‌ക്കണ് ഉം-
പഠിക്കണോലെല്ലാരും-
ആഹ് ഒക്ക പഠിക്കണ് മൂത്ത മോൻ ഡിഗ്രി കഴിഞ് ഇപ്രാവശ്യം-
ആഹ് -
രണ്ടാമത്തെ ഓൻ പ്ലസ് ടു പിന്നെ ചെറിയ ആള് പത്തിലാണ് ഇപ്രാവശ്യം-
ആഹ് ഞ് ചോറിലേക്കുള്ള പരിപാടിയൊക്കെ നോക്കണ്ടേ?
ചോർണ്ട് അട്പ്പത്ത് മീൻ കൊടുന്നിട്ട് കറിയക്കാളെ-
ഏഹ് ചോ അടുപ്ച്ചാറണേണല്ലോ ഇന്റെയ ഒന്നും ആയില-
ആഹ് - അത് ഇന്നൊരു കല്യാണണ്ട് മഴ ഇല്ലെ ഈ കല്യാണത്തിന് പോവച്ചിട്ടാണ്- കല്യാണത്തി പോകാനരു മടി മഴയായ കാരണേ -
ചെക്കന്മാര് പോരേണ്ടാവൂലലെ ഓല്ക് എന്തായാലും ഭക്ഷണംവേണേല്ലോ-
ആഹ് ഒരുക്ക് വേണം ഭക്ഷണേ ഓർ പോരൂല്ലല്ലോ വല്യ ചെക്കന്മ ന്മാരായാൽ നമ്മളെ പിന്നാലെ പോരാൻ പണിയല്ലേ.
അവിടെ അടുത്താ കല്യാണം?
അല്ല കൊറച്ച് ദൂരേണ് ന്റെ വീടിന്റെ ആടെണ്- അത് കുറച്ച് ദൂരെയാണ്.
ആഹ്-
അത് മഴ ഇല്ലെങ്കിലേ പോവുള്ളൂട്ടോ മഴയാണെങ്കി പോകൂല്ല-
ആഹ് ഇന്നെന്താ ഇപ്പൊച്ചക്കെന്താ കറിയൊക്കെ-
മീൻ കൊണ്ടിട്ട് കൊണ്ടിട്ട് അയിലക്കുട്ടി അത് കറിവയ്
അ ബത്ത് ബത്തല ആക്കല അ ഇത് ആക്കലാ വറ്റിച്ചലാ-
അല്ലല്ല കറി വെക്കണം കുറച്ച് കറി വെക്കണം-
നമ്മളെ പീര വെക്കല്ലേ ഇത് എത്ര കിട്ടിയാല്-
ആഹ് -
ഞങ്ങളെ പീരെന് ഇന്നലെ വച്ചേ-
വത്ത് കിട്ടിയ എന്താകാട്ട്കാ-
ആഹ് തേങ്ങല്ലാതെ ഒന്ന് വെച്ച് നോക്ക് ണ്ട് നല്ല രസാ-
എങ്ങനെ വെക്ക്ക-
തേങ്ങാ പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി-
ആഹ് മ്ഹ്-
പിന്നെ അതൊക്കെ പാടെ പച്ചമുളകും ഇട്ടിട്ട് നല്ലവോണം മിക്സിലിട്ട് ഒന്ന് കറക്കാ തേങ്ങ
ആഹ് നല്ല നല്ല അരയണ്ടാ
ഏഎ ചത്ച്ചാ മതി
ആഹ് ആഹ്
എന്നിട്ടെയ് ഞമ്മള് ചട്ടിയില്ല്ലേ ഒരിച്ചിരി വെളിച്ചെണ്ണൊയ്ക്കാ വെളിച്ചെണ്ണിം നമ്മളാ മീന്ല്ലേ
ആഹ്
ആഹ് മീനും പിന്നെ അതുപോലെന്നന്നെ ആഹ് തേങ്ങൊക്കെ മിക്സ് ചെയ്തില്ലേ-
ആഹ് ആഹ്-
അതും മഞ്ഞപ്പൊടിയും കൊടംപുളിയും ഉപ്പും കറിവേപ്പും ഇട്ടാണ്ട് ചെറിയ തീയിലൊന്ന് വേവിച്ച് വെക്കണ്ടി അടിപൊളിയാ
അതേല്ലേ ഏ ഇപ്പ പുളി ആ പുളി ക്കാണ്ടു കൊടമ്പുളിട്ണലേ
ആഹ് കൊടമ്പുളിടണം അയ്ന് അതാ രസം നിട് ഒരു ഇശിരി വെള്ളംന്ന് കൊടഞ്ഞാ മതി
അ ആഹ്
വെള്ളം പാരാണ് നമ്മൾത് തേങ്ങ അരച്ച കറിയയി പോവും
ആഹ് ആഹ് ആഹ്
ഇവിടെ കാക്കണ്ടാക്കിന്നിയട്ടൊ ഇന്നലെ
നമ്മള് തോരൻ വെക്കുമ്പോലെല്ലേ
ആഹ് തോരൻ വെക്കുമ്പോലെ നല്ല രസാണത്
ആഹ് ന്നാഞ്ഞിണ്ടാക്കിനോക്കണം
ഒന്നെയ് ഞങ്ങള് അങ്ങനെ ചെയ്യല് ഒന്നെങ്കി പൊരിക്ക്യോ അല്ലെങ്കില് ഈ സാധനം ഇങ്ങനെ വെക്കും
വത്തള് ഞാൻ കുട്ടിയോട് വത്തളാണങ്കി വാങ്ങര്തറയും ഓര് വാങ്ങിക്കാണ്ട് പോരും ഇവിടെ വത്തള് തി ഇവിടാരും മക്കളൊന്നും കൂട്ടൂല വത്തളൊന്നും
ബത്തൽ ഇങ്ങനെന്നാക്കി നോക്കോണ്ടി ഞമ്മക്ക് ഒലർന്ന് ഇങ്ങനെ കിട്ടും ഉപ്പേരി പോണോ
ആഹ്
നല്ല രസാ
ആഹ് ന്നാഞ്ഞി അങ്ങനെ ചെയ്തോക്കണം
തേങ്ങ വാണംന്ന് മാത്രം
ആഹ് തേങ്ങൊക്കെണ്ട് തേങ്ങക്കൊന്നും ബുദ്ധിമുട്ടില്ല ങ്ങക്ക് തേങ്ങക്ക് ബുദ്ധിമുട്ടാ
നമ്മളവിടെ തെങ്ങ്ല്ലാത്തേനോണ്ടേ നമ്മള് തേങ്ങങ്ങനെ വാങ്ങലാ
ഔ ഒരു തേങ്ങക്ക് എത്ര രൂപേണ്
ഒരു തേങ്ങക്ക് ഇരുപത് രൂപ
ആഹ് പ്പൊ വെല കൊർഞ്ഞ്ക്ക്ണ്ലേ
ഉം ഇരുപതാ പിന്നെ ഇവ്ടെ അടുത്ത് വെലിക്കുമ്പൊക്കെ പൈനഞ്ചുറിപ്പ്യൊക്കെ കൊണ്ട്ത്തെരും.
ങ്ങള് തോന തെങ്ങ് തോട്ടള്ളോട്ത്ത്ന്ന്ന്നാ കൊർച്ച് തോനെ വാങ്ങിക്കൂടെ.
അപ്പൊ അമ്മളെ കൈയി പൈസേണ്ടാവൂല.
ആഹ് അയ് ശെരി കാക്കക്കെന്താ ജോലി?
കാക്ക കൂലിപ്പണിയാ
അതല്ലേ അതന്നെ ഈ കൂലിപ്പണിട്ത്താല് ഞമ്മക്കൊന്നും കയ്യില്ണ്ടാവൂല. അന്നാത്തെ ചെലവ് മാത്രേ കയിഞ്ഞി പോവോള്ളൂ, ഏഹ്?
ഇപ്പാണേ മഴെയ്താ പണിയൂണ്ടാവൂലല്ലോ.
ആഹ് അതെന്നെ അതെന്നെ. ഇവ്ടെ ഞങ്ങക്ക് തെങ്ങ്ണ്ട് നാല് തെങ്ങ്ണ്ട് ഞങ്ങക്ക് ഞങ്ങടാവശ്യത്തിന്ള്ള തേങ്ങ ഞങ്ങക്ക് കിട്ടും. ക്ഷേ തേങ്ങ കൊറവാന്നോള്ളൂ ഞങ്ങള് പ അടുത്ത വീട്ടീന്ന് തേങ്ങ വിക്ക്മ്പോ അവ്ട്ന്ന് അന്നെ അയ്മ്പെണ്ണൊക്കെ വാങ്ങലാണ്. വെള്ച്ചെണ്ണാക്കാനൊക്കെ വേണ്ടിറ്റ് ആഹ് ബാക്കി ഞങ്ങള തേങ്ങീം കൂട്ടും അത്പോലെ ചക്കേം മാങ്ങേണ്ട് അത് ഇപ്പൊ ഇപ്രാവശ്യം ചക്കിം മാങ്ങീം ഇപ്രാവ്ശ്യം അതും ഇണ്ടായിക്ക്ണ് മറ്റേത് ഞങ്ങക്ക് ആദ്യം അതൊന്നും ഇണ്ടായിന്നില ഇപ്പതൊക്കെ ഇപ്രാശ്യം കായിച്ചു.
ന്നാലും പിന്നമ്മള് എടുങ്ങേറാവേല്ലട്ടോ വെളിച്ചെണ്ണേണെങ്കിലും തേങ്ങേണെങ്കിലും. കളൊക്കെ ഓരോ സ്ഥലത്തുന്ന് കിട്ടും, ഞമ്മക്ക്ള്ള അതില്ള്ള ഒരു വീക്ക്നെസെന്നേണ് ഇപ്പൊ. തീര്ന്നേന് മുമ്പെന്നേ. ആരെങ്കിലൊക്കായിട്ട് തെരും.
ഏ അയല് അട്ത്തട്ത്ത് വീടേളൊക്കെള്ള അയൽവാസി നല്ലമ്പോലെള്ള നല്ലമ്പോലെതെന്നേ?
ഓ.
ആഹ്.
ഇവടെ ചേട്ടമ്മാരും മുസ്ലിംസും ഹിന്ദുക്കളും എല്ലാരുണ്ട് എല്ലാരായിട്ടും നല്ലതാ.
ആഹ് അതന്നെ അമ്മക്ക് വേണ്ടതി അയൽവാസ്യേള് നന്നായാല് വേറൊന്നും വാണ്ടില്ല അമ്മക്ക്, ആഹ്.
അതാ ഞാൻ പറഞ്ഞെ ഓല് വെളിച്ചെണ്ണാട്ടീക്കാണേ നമ്മക്ക് കൊണ്ടേന്നെരും. തേങ്ങിം കൊണ്ടോന്നെരും ചക്ക തെരും എല്ലാ സാനും തെരും.
അങ്ങനെലേ
അമ്മക്ക് ഈ പറയപ്പെട്ട സാധനങ്ങളൊന്നുല്ലട്ടോ.
ചക്കിം മാങ്ങീന്നും അവ്ടെ വീട്ട്ല് അപ്പ മരൊന്നുണ്ടാവിലേക്കാരംല്ലേ കൊറച്ച് സ്ഥലേള്ളൂ?
ആഹ് ഇമ്മക്ക് കൊറച്ച് സ്ഥലേഒള്ളൂ.
ആഹ് അതന്നെ ഇന്കി തോന്നി ഞങ്ങക്കുംതാ കൊറച്ച് സ്ഥലം തന്നേള്ളു ഇള്ള സ്ഥലത്തെക്കെ നാല് പൊരങ്ങനെ വെ പുടിപ്പിച്ചിട്ടേ ഇപ്പ അതൊക്കെ. കായിച്ചൂ ഇപ്പണ്ടായി ഇപ്രാശ്യാക്കെണ്ടായി കിട്ടി.
ഇനിഒക്കെ ഉം ഇൻഷാ അള്ളാ ഞമ്മക്ക് ഇണ്ടാവേക്കും.
ആഹ് ഒക്കെണ്ടാവട്ടേ
ന്നാലെ ഒന്നിനും ബുദ്ധിമുട്ടില്ലാന്നറിയ.
ആഹ് ആഹ് അതെന്നെ ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ ഞമ്മക്ക്.
എപ്പളാ അപ്പ കല്യാൺത്തിന് പോണേ പൈനൊന്നണിയോ.
കല്ല്യാണത്തിന് പോവായാല് പയിനൊന്ന് മണിക്ക് പോവാച്ചിട്ടാണ് പയിനൊന്ന് മണിക്ക് പോയാലപ്പം എപ്പൊ ബസ് പിന്നെപ്പോഴും ഞങ്ങളെവ്ടുന്ന് കിട്ടും അതാ പിന്നൊര് സമാധാനം.
മടിയാലേ ഡ്രസ്സൊക്കെ മാറ്റി പോവാന്.
ആഹ് അതന്നെ മഴപയ ഭയങ്കര മട്യാണ് കല്യാണത്തി പൊറത്തെറങ്ങാൻ തന്നെ മട്യാണ്. അയിക്കൂടെ ഞമ്മളീ ഞാന് ഈ പർദ്ദ ഇടാ ഈ പർദ്ദട്ട് പോവാപ്പയിക്കേറ മട്യാണ്.
പർദ്ദ പിന്നെ നനഞ്ഞാല് ഒട്ടും ചെയ്യും
ആഹ് അതെന്നെണെയ് അത ഞങ്ങള് പോണ റോട്ട്മ്മകൂടെ പിന്നെ വെള്ളം പോണ റോഡാണെയ് അതാ റോ അതാണെയ് വെള്ളം ചാടി കടക്കും വേണം പോകുമ്പോ അങ്ങനൊക്കെണ് ഇബ്ടുത്തെ അവസ്ഥ. മഴ പെയ്താള്ള അവസ്ഥ അങ്ങനെയാണ്